ആ എന്താ വർത്താനം
ക്കെ വർത്താനം സുഖം തനല്ലേ
സുഖാണ് എന്തൊക്കെയ എന്താ വർത്താനം പിന്നെ മക്ക മക്കളൊക്കെ ഉറങ്ങിയോ
ആഹ് അതാ കുട്ടികളിത് അങ്ങനെ ഉറങ്ങാൻ നോക്കണുന്നു ഓരോ തിരക്കിടെ തന്നെ ആ ആ അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ ഇവിടെ ഇണ്ടായിരുന്നില്ലേ ഏത് കാരണം ആകെ ഇതായി സപ്പായിറ്റി
ആഹ് ആഹ് അവർക്കല്ലേ നമ്മക്ക് പൊറത്ത്ക്ക് പോയം പിന്നെ ഭയങ്കരഷ് ക്ഷീണോം കൊയക്കും ഇപ്‌പിന്നെ വെയ് ചൂ എന്താ മയല്ലെങ്ക് ഇൻക്ക്ല്ലെ ഈ വെയില്ണ്ടർച്ചാലെ ഒന്നായിട്ടൊര് ചൂടു കൂട്തലാണ്. മയൻ്റെടീല് വെയിലർച്ചാലെ
ആഹ് ആഹ് മ് മ്
ആകട്ട ഏഹ് ക്ഷീണം പുട്ച്ച്. ആകെ കൊയങ്ങ്യുംന്നറിയ.
മ് അതെന്നെണേ. ഇന്റമ്മായിൻ്റെ മോള് വീട് ഇന്ന്ട്ടേ അവുസ് വാമ് ഇത് വീടിര്ന്ന്ട്ട് കണ്ടിട്ടില്ല.
അത് സെരി ഇങ്ങട്ട് കണ്ടോ?
ആ കാ കാണാപ്പ അമ്മായി എപ്പളും വിളിക്കും വെരോണ്ട് വെര്
ആഹ് ആഹ് അങ്ങനെ വീട് കണ്ടിട്ട്ണ്ടാവും.
ആ അപ്പ വീട് വീട് കാണാൻ വാണ്ടീട്ട് പോയ ത. കൊറേ ആയി ഇങ്ങനെ കൂട് അപ്പൊ ഓനാ ആ ദി ഗെൾഫിലേര്ന്നു.
ആഹ്
ഇപ്പോന് നാട്ടിലേന്നെ എന്താ ണ്ട് അപ്പ പിന്നെ പിന്നെ ഞമ്മക്കു പോല്ങ്ങനെ ഞമ്മക്കും ങ്ങനെ ഓല് വിളി ക്കുമ്പോ അപ്പങ്ങനെ പോകാന് അപ്പയ്ന്ല്ല ര് തൊന്നും ഞമ്മക്ക് ഓര് ല്ല മൂഡിലൊന്ന്
ആ അതെന്നെ ഓല് പോ എപ്പളും വിൾച്ചും പക്ഷെ ഞമ്മളിപ്പോ അങ്ങനെ ഇങ്ങനൊന്നും മണ്ടി
ആ പിന്നെപൊര് വ് വീടിര്ന്ന പെരീക്ക് അങ്ങനാങ്ങട്ട് കേറിച്ചെല്ലാ പറ്റ്
കേർച്ചെല്ലാ പറ്റോ അതെന്നെ
അപ്പൊ ഞമ്മക്ക് എന്തേലൊക്കെ കൊടുക് ക്കും മാണ്ടെ ഞാന് അങ്ങനെ ഞാനങ്ങനെ കാര്യായിട്ട് ഞാനിപ്പോ എന്താ എന്താ ഓല് പോ ചെല്ലണന്ന് നിർ ബന്തായപ്പോ ഞങ്ങക്ക് വേറെ വൈക്ക് പോകാണ്ടായിര്ന്ന് അപ്
ആ അപ്പൊ ഒന്നും കൊണ്ടോ യതൊന്നും ണ്ടാവൂലല്ലെ ഒന്നും കൊണ്ടോയിട്ടാണ്ടാവ് ഇല്ലലേ
ആ ഞാനപ്പൊ എന്താ പഴം അമ്മള് ബേക്കറിം കാര്യങ്ങളൊക്കെല്ലേ അത് തോന്നെ വേരാക്കമൊന്നുമില്ല അത്യാവശ്യ ഒന്ന് രണ്ട് കുറച്ച് വാങ്ങീട്ട്
ആ
അങ്ങനെ പിന്നെ എന്റെ ഇളപ്പന്റെ മക്കള് ഉണ്ടായിരുന്നു ഒരിക്ക് പിന്നെ അങ്ങനത്തെ ശീലൊന്നുമില്ലല്ലോ മുട്ട അങ്ങനെയൊന്നും ചെയ്യൂല ഏയ് ഞാൻ പിന്നെ അത് വാങ്ങി കൈപിടി കാത്ത് ഒരേമ്മ് കൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വേരാന്ന് പറഞ്ഞിട്ടേ ഞങ്ങള് അവിടെ എന്താ ബസ് ഇറങ്ങിട്ട് കാത്തിക്കുന്നേ ആ ഞാന അവിടെന്ന് പോയിരുന്നു സാറ്റ അപ്പ അങ്ങനെ നിന്നിട്ട് പിന്നെ ഓളലാ അവിടുന്നെ നെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പിന്നെ അവര് വീട് വീട്ടക്ക് ഞാങ്ങ അതിന്റെ വിറ്റക്ക
ആ ഓല് കണ്ടിട്ടുണ്ടാവൂല്ലേ ഓല് എന്തേലും പോയിട്ടുണ്ടാവും
വഴിതെറ്റിപ്പോയിപ്പാലത്തിനെ
അതാ നിങ്ങ രണ്ടാൾക്ക് വല അനക്ക് പിന്നെ തീരം കണ്ടിട്ടില്ലല്ലോ മറ്റോള് പിന്നെ എന്തേലും ഒക്ക കണ്ട നീക്കാനാ
ആ ആ ആ അപ്പൊ പിന്നെ ഞാനേ ആയിഞ അങ്ങോട്ട് ഇങ്ങിട്ട് അതേനെ അധനേ എന്നൊക്കെ പറഞ്ഞു പോയി ലാസ്റ്റ് കുറേ പോയി ഇടങ്ങാറായി ഏ ഇങ്ങിട്ട് പിന്നെ എന്താ ആ കണ്ടുമുട്ടി ഉം ഇങ്ങട്ട് പിന്നെ കണ്ടുമുട്ടിട്ട് അടെ ചെന്ന് വീട ഒരു ലോക ട്ടോ അടിപൊളിയാണ്
തന്നെ
ഉം വീട് എങ്ങനെയെന്ന് അറിഞ്ഞാലേ എന്താ കോണിയൊക്കെ അടി പോളി സ്റ്റെപ്പ് അടി പോളി മോഡല് കോണിയൊക്കെ ഇങ്ങനെ ഒരു എന്താ കാണാത്തൊരു മോഡല് നമ്മള് നിസാദന്റെ കോണി അല്ല ഏ
പക്ഷെ സ്റ്റെപ്പൊക്കെ സാധാ സ്റ്റെപ്പ് ക്കാറല്ലേ വളവം തരുവക്കാരം
ചെ ചങ്ങരകൊണിയാണ് ഇങ്ങനെ എങ്ങനെ വളഞ്ഞ് വളഞ്ഞ് അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റെപ്പിൽ പിരിഞ് പോ
ആ ആ
ആ മേലക്കോട്ട ആ മേലക്കോട്ടില്ലേനും ഹാളിലെ- ഒക്കെ നന്നാലേ എത്ര മോനും വലിപ്പമാണ് ആ ഹാള് ചിട്ടാഹാള് അത് ഒരു ബോറായിട്ടുള്ള വലിപ്പല്ല നല്ലരു ഓ എന്താ മോഡതില് ഇങ്ങ ട്ടൊരു ഭാഗം മൊത്തം സെറ്റി ഇടാന് അതു ഹാളില് ങ്ങനെങ്ങനെ ആ അയ്ക്ക് വേറങ്ങനെ രണ്ടും ഒന്നായിട്ട് തോന്നും
ആഹ് അങ്ങനെലെ
ടേബിള് ഇടാനും മൊക്കെ ഇങ്ങട്ട്തൊക്കെ ഇട്ടാലും പിന്നിം പ ദളിക്കണ്ടാസ് സാനം ബാക്കിയാ ഉം അത്ങ്ങനെ നോക്കുമ്പോ തന്നെ വച്ച് ഹോസ് പിറ്റേന്ന് എന്തിലേലുങ്ങനെ നോക്കണ പോലെ വരും ഇന്ന സല്ത്ക് നോക്കണ പോലെ
ആ ആ അത്രക്കു അല്പ്പാ
ഈപ്പ നമ്മളെ എങ്ങനേന്നെന്നാലേ
ആരാതൊ ക്കെ വൃത്തിയാക്ക്‌ണത് വൃത്തിയ കണ്ടാണ്ട്
ആഹ് വെർതെ അതൊക്കെ പിന്നെ അയ്ന്റെ കഥ പറയണ്ട അമ്മയി മകളൊക്കെ അള്ളാ അതൊക്കൊര് അങ്ങൻത്തൊക്ക ഒ അമ്മായി തിന്നിട്ടാ തന്നെ അതൊന്നും എന്താ ശരിയാക്ക് ണില്ല ആ ഒരു പിന്നിലാണെ സാവ്ധാനൊട്ന്ന് ജീവ്യെ ആഹ് അങ്ങനെ ഇന്ന് പിന്നെ താ എന്താ ഞായറാഴ്ചയാവോണ്ട് കുട്ട്യേളുണ്ട്
ആഹ്
പിന്നെ വെള്ളേണെ നെൽത്തൊ കൊട്ടിച്ചിക്ക്ണത് അപ്പൊ അതുകൊണ്ട് ർ കാണാനും വൃത്തിയാ പക്ഷെ എന്താ മുറ്റം ഇതൊക്കെ കണ്ടാ മതി ആഹ എന്താ അല്ലേ നേരാക്കയാണെങ്കിൽ അല്ലാം ഇതാണ് പക്ഷെ കാടന കെട്ടീട്ട് ആ നടക്കേണ്ട വജ്ജ് മാത്രം
അല്ലാ അങ്ങനെയാണ്
റ്റോട്ടക്ക് നടക്കേണ്ട പ മാത്രംണ്ട് പാമ്പ് വന്നാ കാണൂല ഒരു ഷാമോന്റെ ഒക്കെ ഉയരത്തിൽ വന്നു അ
പഴച്ചറമ്പ എന്നി് എന്താ പറ്റിതൊന്ന വെട്ടിച്ച പത്ര ആളളിച്ചിട്ട് വന്നുല്ലേ
ആഹ് ഒക്കന്ന അയിന്റെ ആവശ്യം
ഉ ആ് ഒമ്മ ഒരു മങ്ങളളന്നെ മ
ആഹ ആഹ ആഹ അ്ളെ എന്നോട് അമ്മായി അത്പല
ആഹ എന്നോ അവിടെ നിക്ക
ഏ ഏ
എന്തോ അവിടന്ന്
എന്ന വളർ ക്ക ഞങ്ങള് തിരിച്ച വന്നപ്പന് ആറ് മണിയൊക്ക ആയി പോകവും അപ്പൊ അതല്ല അങ്ങ കാണാൻ പോട്ടെത ്യ ഒക്കെ വണ്ടിൽന്നെ പോകാ നിന്നതന്നെ അപ്പൊ പിന്നെ ബുദ്ധിമുട്ടേക്കാര്യങ്ങങ്ങള് ഇപ്പൊ ഈ സമയത്ത് പോണ്ട എന്നോട് പോരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കുട്ടികൾക്ക് നാളെ കൂടായിന്നോ ഞാന് എല്ല നിങ്ങള് പേ്ക്കോളിന്നൊക്കെ പറഞ്ഞു
ആഹ
അങ്ങനൊക്കെണ്ടാക്കും അങ്ങനെ പോരില് പോന്നു
ആങ്ങനെകഥ
ഉം ഉം
നല്ലങ്ങ വായിക്ക വോയപ്പലത്തി എത്തിയാലോ അല്ലേ
ആഹ ഞങ്ങള് പിന്നെ തിരിച്ച പോന്നപ്പ ഒകെ ഡായ ഡായി നെ കെ കുഴങ്ങീരുന്നു ആഹ ഇട്ട തിരിച്ചു പോന്നപ്പോ പ്പാലത്തിന് എന്താ ഓര് ആടെ ചെന്നപ്പോ ഒരു നാരങ്കന്തോ വെള്ളം ക തന്ന പിന്നെ തിരിച്ചു പോന്നപ്പോ എന്താ ചായക്ക് മോസിന റൈസ് കുക്കറിൽ ചോറ് വച്ചിട്ടേ ഇറക്കിച്ചിട്ട് നക്കണ്ട് ഇല്ലേ ഞങ്ങക്ക് സത്യം പറഞ്ഞ ടു രണ്ട് അപ്പം ചായ കു പോയതാണ് പോസി അങ്ങിട്ട് ഇന്റ എ അപ്പന്റെ മകള അങ്ങട്ട് ചെല്ലാൻ പറഞ്ഞു
ആഹ ഓള ഒക്കെ ചോറ കു ട്ടാന ആക്കിട്ടുണ്ടാവൂലേ
ഒക്കെ റെഡിയാക്കിയിട്ട് അങ്ങട്ട് വായോന്നോ ഇവി ഇവിടുന്ന് ചോറ്ന്നിട്ടാണ് പോകാ ചാട ഒക്കണ്ടരുന്നു അപ്പൊ ഞാന് എന്താ ഇറച്ചി എന്താ അ കൃത് ചെയ്യുന്നത് അത അങ്ങനെ എന്താ പി പിന്നെുഡജിക്കന്നെ വെച്ചട്ട് ഞാന് ഏ
ഈസറിലൊക്കെ അതാ അടിക്ക് വെച്ച് പോയാൽ മതി അതേ
അത് നോക്കിയില്ല അത് പിന്നെ അങ്ങനത്തെ വെച്ചു അങ്ങോട്ട് പിന്നെ ഞന എന്തിരുന്നോ ഇന്നഞ്ഞീ വലോടന്ന് ഓ എളാപ്പാന്റെ മകളോന്ന് ചോറ്ന്നാലോന്ന് കരുതി അപ്പൊ കണ്ടക്കോ എന്താ ബായ വിളിച്ചിട്ട് ങ്ങൾ വേ മ്പരി എന്താ എന്താ കൊറേ നേരം ഒഴുകുള്ളൂ വേഗം തന്നെ വരും നേർത്ത തന്നെ വരി എ
അത് ശരി അപ്പൊ അങ്ങനെ
ആഹ അപ്പൊ അങ്ങനെ ചെന്നതാണ്
ഇനിയിപ്പ ഇങ്ങെന്താ പോണെ
ഏ
ഇനിയിപ്പോ എന്നാ പോകാൻ പറഞ്ഞ
ഇനിപ്പോ ഒന്നു നീ എന്താ ഇപൊരുതൊക്കെ കണ്ടു പോന്നില്ലേ ഇനിയിപ്പോ എന്താ ചെയ്യണേ ഇനിയിപ്പോ ഒന്നും മെല്ല അങ്ങനെ പോ പോര് പോ പോയി പോറല് പോന്നേക്കൂ
ആ
നുപ്പൊ അവിടക്ക് എത്തിക്കിട്ടണെങ്കിൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്
ഉം അത് ശരി നല്ല എണ്ണ അടിച്ചോ പൈസ ഒക്ക ആരാ എണ്ണ അടിച്ചതു ആരൊക്കെ എണ്ണ അടിച്ച്
അതൊക്കെ എന്താ എന്താ അളിയൊക്കെ തന്നെയാണ് രക വ അമ്മായി കൊടുക്ക എന്താ മുന്നില ഇരുന്നീന്ന് അമ്മായി കൊടുക്കാന്ന പച്ചില്ല
ആ
ഏയ് ഒന്നും വാണ്ട ഒന്നും വാണ്ട എന്ന് പറഞട്ട് രാശിച്ചില്ലേ
ഉം ഉ ഉം
പിന്നെ അപ്പൊ അങ്ങനെക്കെ ആയിട്ട് ഇങ്ങനെ എന്താ ഇതായി പോന്നു പോയി ഉം ഉം ഉ ആ എന്റ അമ്മായിക്ക് അവിടെ ചെന്നപ്പോ ഭയങ്കര സങ്കടായി ഇങ്ങനെക്ക കൂടപെറപ്പുകളല്ലേ
ആ ക്ക് ഇങ്ങനെ ഇപ്പൊ കണ്ടണ്ട് ല്ലേ അപ്പ ഇയിറ്റ തീരെ പോയിട്ടില്ലേ
ആ ഇന്നെ കണ്ടിട്ട് പരിചയമണ്ട് ഇത്ര ഞാൻ എം എസ്ന്നെ കണ്ട്ക്കണൂ ഞാൻ ആളെ ആര് ആ മേത്താത്താന്റെ ഇമ്മ അവിടെ വെയ്യാതെ കെടന്നപ്പോ ഞങ്ങള് കാണാൻ വന്നിരുന്നു അപ്പൊ എന്താ ഏ വാണകിമ്മ എന്ന് പറയുന്നത് നീ കാക്കാന്റെ വെളിരിക്കുവോ
ആ അതേക്കാരം
ആ അപ്പൊ വന്നി ലോ ആപ്പോ കാ ഓന്റെ കുട്ടിയാണ് കുട്ടിയാണ് ന ങ്ങള് ക അര കാല് ചെന്നു ഏ ആർക്കി ന്നെ ഓർമ്മ ഉണ്ടോ ഈയായിരുന്നോ അത് പോയില്ലേ അമ്മായി ആദ്യം പറഞ്ഞു ഇങ്ങനെ പോയിന്നോളു ന്നെ നഴ്സിംഗ് എന്തോ പോയിന്നുന്നെയ്
അത് സെരി
ആ അപ്പൊ ആ അത് തന്നെ അൻക്ക്ന്നെ ഓർമ്മണ്ടോ ന്നെ കണ്ടീ
ആ അപ്പൊ ഓല ആ അവരെ പെരേലൊക്കെ പോയിട്ട്ണ്ടാവും
ആഹ് ആ അയിന് അയിന് ഓലോ പേരെലൊന്നും പോവണ്ട ആവശ്യവില്ലല്ലോ
ആ
പോനപ്പോ എന്താ ഓലെ പേരെല് പോയിട്ട് ആ എന്താ പിന്നെ ആങ്ങളമ്മാരുണ്ടായിരുന്നു ഞങ്ങളോട് വ വർത്താനം പറഞ്ഞു അപ്പ അതിന് ആ ദാ അവര് പോയിട്ട് എന്താ എന്തൊക്കെയൊ കൊടുന്നു ഓ വെള്ളം കുടിക്കാനൊക്കെയെ
ആഹ്
എന്നിട്ട് അങ്ങനെയൊക്കെ ഏർ കൊ എന്താ അത് കുടിച്ചിട്ട് എന്താ വെള്ളം എന്താ അടി എന്താ എന്തൊക്കെയാ ജ്യൂസോ എന്തൊക്കെയ എനിക്കറിയില്ല അതൊക്ക കൊടുന്നിട്ട് എ ന്ത എന്താല ഉ ണ്ടാക്കണ പോലെയൊക്കെ എന്തൊക്കെയെ ഉണ്ടാക്കിന്ന് സെവനപ്പിലോ എന്തിനൊക്കെയ അത് ചെയ്ത് നമ്മക്ക് എന്ക്കറിയില്ല ഞമ്മക്ക് അക്ക അങ്ങത്തെ വെള്ളം കുടിച്ചാ ചെയ്ല്ലോ
ആ സെരി
ഉം എങ്ങിട്ട് എന്താ എന്തൊക്കെയാ തരിയാന്ന് ഓൽക്ക്‌ തന്നെ അറിയണില്ല പക്ഷെ ഒന്നും വേണ്ട അവിടുന്ന് കിട്ട് കിട്ടാൻ പണിയാണ് കാരണം ഓലോ ഒരു ലോകണ്ടെ ആ ലോകം കഴിഞ്ഞിട്ട് വേണം പൊറത്തക്ക് എറങ്ങണെങ്കി വേറെ എന്താ ആടെ പേരിനെ എന്താന്നാ കോട്ടത്ത് തൊടി എന്ത എന്താ കോട്ട് കോട്ടോ കോട്ടകത്ത് പടി
ആഹ്
അവിടെ ബസ് സ്റ്റോപ്പിലൊക്കെ എഴുതിക്കാ കോട്ടകത്ത് പടീന്ന്
ആഹ് കോട്ടോത്ത് പടീല്ലേ
ബസ് സ്റ്റോപ്പിലേ
ആഹ്
ഒക്കെ എഴുതിക്കാണേ ആ അപ്പൊ അവിടുക്ക് അപ്പ തന്നെ എന്ത് എന്താ അളിയൻ അളിയൻ പറഞ്ഞുവേ ആഹ് അത് ക് ചില്ലറ എന്താ സഥലത്തിനേ എങ്ങനെ എയ്തിക്കുണു ഇത് സഥലത്തിന്റെ പേര സഥലത്തിന്റെ പേരൊന്നല്ല അതിന്റെസാപ്പോ സംഭവം ആദ്യം ഞങ്ങള് പറഞ്ഞു ആ താത്താക്കെന്താ ഇതില്ലേ? ആ താത്തങ്ങനെ ആഹ പിന്നെ ങ്ങക്ക് മനസ്സിലായി ഫസ്റ്റില ഒന്ന് രണ്ടു പേരും അക്ക് അത്ര വല്യൊരു ഇത് തോന്നിയില്ല
ഉം ഉ
ആ ഹലോ
ആഹ കേക്കണ്ടേ ആഹ ഫസ്റ്റിലങ്ങൻ തോന്നീയിട്ടുണ്ടാവൂല ഫസ്റ്റിലങ്ങെ തോന്നീട്ട ണ്ടാവും
ആഹ് ആ ഫസ്റ്റിലന്ന തോന്നില്ല അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പിന്നെ കൊറ കുറച്ച കഴിഞ്ഞപ്പോ വേറെ ഒന്ന് രണ്ടു പേർ വീട്ടിലക്ക് കയറി എപ്പഴാണ് ആ മനസ്സിലായത് അത് ആഹ ആഹ അങ്ങനെ ഇല്ല നല്ല ഫാമി ഫാമിലിയ ആണെന്ന് മനസ്സിലായത്
ആഹ
എന്നാ ശരി എന്ന ഞാൻ സുയിപ്പാക്കണില്ല വിളിക്കണ്ടിട്ടോ
ആഹ ആയിക്കോട്ടെ
ആ ആ ശെരി ഉം ഉ